ഹലോ
ആ ഹലോ കേക്കില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്. എവിടെ ഇപ്പള്ളത്?
ഞാപ്പൊ വീട്ടിലളള്ളത് വീട്ടില് ഇങ്ങനെ ഇരിക്കാണ്.
ആഹ് എന്തൊക്കെ എവിടെ എന്തൊക്കെ വർത്താന സുഖല്ലേ?
സുഖെന്നെയാണ്.
ആഹ് ഞാനും ക്ക് നിക്കപ്പ ഒരു സംശയം വന്നപ്പോഴാണ് ഞാന് നേരെ ജി പീ റ്റി എന്ന ആ എ ഐ നോട് ന്റെ സംശയംക്ക് തീർത്തത് ഒരു ഈ ഒരു സംവിധാനം ഇങ്ങനത്തെ ഈ ഇത്തരം ഏ നിർമ്മിത ബുദ്ധികൾ നമ്മള് എ അത് പോലെ നിർമ്മിത ബുദ്ധികളൊക്കെ നമ്മളെ ഏ നമ്മുടെ ഈ ഒരു കയ്യത്താ ദൂരത്ത് ഉണ്ടാകുമ്പോ അതിന്റെ ഒരു ഉപകാര എത്രത്തോളം എന്ന് ഞാൻ അങ്ങനെ ആലോയിക്കാണ് കാരണം ഇന്ന് ലോകന്നുള്ളത് അതിവേഗം മാറിക്കൊണ്ടിരിക്കാണല്ലോ ആ മാറ്റങ്ങള് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സാങ്കേതിക വിദ്യയാണല്ലേ ഈ കൃത്രിമ ബുദ്ധി എന്നുള്ളത് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റൽജൻസ് അനു മനുഷ്യ ന്റെ ചിന്താശേഷിയും പഠനശേഷിയും അതുപോലെ തന്നെ തീരുമാനം ഹൈവം ഒക്കെ അനുകരിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണല്ലേ ഈ കൃത്രിമ ബുദ്ധിന്ന് നമ്മള് പറയണ്ടേ ഒരു കാലത്ത് ശാസ്ത്ര കഥകളിൽ മാത്രം കണ്ടിരുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലും കടന്നു വന്നിരിക്കുന്നുണ്ട് ല്ലെ കാരണം അത്രത്തോളം വളരധികം ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്
എ ഐ നെ കുറിച്ച് പറയാണെങ്കില് ഉം പ്പോ പുതിയ ലോകത്ത് ഏറ്റവും വലിയ കണ്ടുപിടുത്താണ് ഏ ഐ എന്നുള്ളത് ഇന്നത്തെ ലോകത്തിലന്നെ ഏറ്റവും വേഗത്തില് വളന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യകളിൽ പെ ട്ട ഒന്നാണ് എ ഐ എന്നുള്ളത് അഥവാ കൃത്രിമ ബുദ്ധി പ്പോ മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങള് എടുക്കാനൊക്കെള്ള കഴിവുള്ള കമ്പ്യൂട്ടറുകളെ പ്രാപ്തരാക്കുന്ന സാങ്കേതിക വിദ്യയാണ് എ ഐ എന്ന് പറയുന്നത് പ്പെ അയിനെ കുറിച്ച് നോക്കാണെങ്കില് കൃത്രിമ ബുദ്ധിയെ കുറിച്ച് നോക്കാണെങ്കില് ഏത് മേഖലേലും അത് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കില് ഏതൊരു മേഖലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയും വിദ്യാഭ്യാസ മേഖലേക്ക് കൊണ്ടാരാൻ കഴിയും ആരോഗ്യ മേഖല കാർഷിക മേഖല വ്യവസായം ബാങ്കിങ് ഇപ്പൊ വിദ്യാഭ്യാസ മേഖല നോക്കാണെങ്കില് നമ്മക്കറിയ നമ്മള് ഒരുപാട് കൃത്രിമ ബുദ്ധി നിർമ്മിതമായ ഒരുപാട് ചാറ്റ്പോട്ടുകളോട് നമ്മള് സംസാരിക്കാറ്ണ്ട് ചാറ്റ് നടത്താറ്ണ്ട് ഇപ്പ ഏറ്റും വല്യ ഉദാഹരണാണ് ചാറ്റ്ജിപിട്ടി ജമിനി പോലള്ള എഐ ചാറ്റ് പോട്ട്കള് കൃത്രിമ ബുദ്ധി ഏ കൊണ്ട് പ്രവർത്തിക്കുന്ന ചാറ്റ്പോട്ടുകളെ അത്കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങ നമുക്കെന്ത് വാണേലും പഠിക്കണെങ്കില് നമുക്കത് വെച്ച് പഠിക്കാൻ പറ്റും ഏത് പ്രയാസള്ള ഭാഗങ്ങള് പോലെയാണെങ്കിലും ഉദാഹരണങ്ങള് സഹിതം അത് വിശദീകരിച്ച് നമുക്ക് ക്ലിയറാക്കി തരും അതേപോലെ ആരോഗ്യ മേഖലയെ നോക്കാണെങ്കില് ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതല് ഇത് നമ്മളെ സഹായിക്കാ കാരണം ഡോക്ടർ ഇല്ലാ ത്ത റോബോട്ടുകളെ വെച്ചിട്ട് എ ഐ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോട് കൂടെ റോബോട്ടുകളെ വെച്ചിട്ട് ഏ ഏ മ്മ് അവയവധാനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളൊ ക്കെ നടത്താൻ പോകുന്നോരു കാലത്തേക്കാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ കാർഷിക മേഖല നോക്കാണെങ്കില് മനുഷ്യന്റെ ആവശ്യമില്ലാത്ത കൃത്രിമ ബുദ്ധിയുടെ സഹായം കൊണ്ട് മാത്രം കൃഷി നടത്തുന്ന ഒര് കാലത്തേക്ക് നമ്മള് പോവാ പോവ് പോവാനിരിക്ക്യാണ് അതേപോലെ വ്യവസായം ബാങ്കിങ് ബാങ്കിങ് മേഖല എത്രത്തോളം ബാധിക്കുമെന്ന് അറിയില്ല എന്നാലും ഏ തുടങ്ങി കൊറേ അധികം മേഖലകള്ല് കൃത്രിമ ബുദ്ധി കൊണ്ട് നമുക്ക് ഉപയോഗം സിദ്ധിക്കാ സാധിക്കും പിന്നെ മറ്റെന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാള്ളത്
അതെ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മള് ദിവസം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകള്ലെ വോയിസ് റെസിറ്റന്റുകള് അതുപോലെത്തന്നെ ഓൺലൈൻ ക്ക്ന്ന നിർദ്ദേശങ്ങള് അതുപോലെ ഭാഷ വിവർത്തനങ്ങള് പിന്നെ മുഖം തിരിച്ചറിയുന്ന സംവിധാനങ്ങള് അതുപോലെ തന്നെ ആശുപത്രികളിലെ രോഗനിർണയ സംവിധാനങ്ങള് അതുപോലെ ബാങ്കുകള്ലെ സുരക്ഷാ സംവിധാനങ്ങള് എന്നിവലെല്ലാം ഇപ്പൊ എന്ത്ണ്ട് കൃത്രിമ ബുദ്ധിയുടെ സാന്നിധ്യമുണ്ട് അതായത് ഞാം അറിയാതെയും നമ്മ അറിഞ്ഞുകൊണ്ടുംഎഐ എന്തെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞുന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിദ്യാഭ്യാസ രംഗത്ത് കൃത്രിമ ബുദ്ധി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്ക്യാണ് കാരണം ഓരോ വിദ്യാർത്ഥിയുടെയും പഠനശേഷി മനസ്സിലാക്കി അതിനനുസരിച്ച് പഠന സഹായം നൽകാൻ എഐക്ക് ഇപ്പത് കഴിയുന്നുണ്ട് എന്ന്ള്ളതാണ്. സങ്കീർണമായ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ അതിനൊക്കെ അതിനുള്ള സംശയങ്ങളൊക്കെ ഉടൻ തീർപ്പാക്കിക്കൊണ്ട് അത് ആ വിദ്യാർത്ഥികളെ സഹായിക്ക്ന്ന്ണ്ട്ന്ന്ള്ള് ള്ളതാണ് കാരണം അതിനാല് പഠനം എന്തെയ്യ്ന്ന്ണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതല് ഏ ഫലപ്രദവും അതുപോലെ തന്നെ സൗകര്യപ്രദവും ആകുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ആ ആകുന്നത് കൂടി തന്നെ അവർക്ക് എന്തെയ്യ്ന്നുണ്ട് പഠനത്തോടൊരു താല്പര്യം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇഞ്ഞ്പ്പൊ ആരോഗ്യരംഗത്ത് നമ്മള് നോക്കാണെങ്കില് എഐ എന്തുണ്ട് അത്ഭുതകരമായ മാ റ്റങ്ങളാണ് സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്നത് കാരണം രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും അതുപോലെ തന്നെ ചികിത്സ കൂടുതൽ കൃത്യതയോടെ നടത്താനും അതുപോലെ കൃത്രിമ ബുദ്ധി ഡോക്ടർമാരെ സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോ എക്സ്റേ എക്സറേ എക്സ്റേ എക്സ്റേ അതുപോലെ സ്കാൻ റിപ്പോർട്ടുകൾ എന്നിവയൊക്കെ എന്തുണ്ട് വേഗത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് രോഗ സാധ്യതകൾ കണ്ടെത്താൻ ഏക്ക് കൈയും എന്നുള്ളതാണ്. ഇതിലൂടെ രോഗികളുടെ ജീവൻ വേഗത്തിൽ രക്ഷിക്കാനും അതുപോലെ മികച്ച ചികിത്സ ഉറപ്പ പ്പാക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പ നമ്മള് കൃഷി രംഗത്തേക്ക് നോക്കുകയാണെങ്കില് എഐ എന്ത് ചെയ്യുന്നുണ്ട് വലിയ മാറ്റങ്ങൾക്ക് ആ മേഖലയിലും വൈയൊരുക്കുന്നത് കാരണം മണ്ണിന്റെ ഗുണനിലവാരം അതുപോലെ തന്നെ കാലാവസ്ഥയിലെ മാറ്റങ്ങള് പിന്നെ വിളകളുടെ ആരോഗ്യം എന്നിവ വിലയിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ എ ഐ സഹായി ന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഉൽപാദനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ കൃഷി കൂടുതൽ ശാസ്ത്രീയമാവുകയും ചെയ്യുന്നുണ്ട്. പ
എന്നാൽ എല്ലാ സാങ്കേതിക വിദ്യകളെയും പോലെ കൃത്രിമ ബുദ്ധിക്കണ്ട് ചില വെല്ലുവിളികളുണ്ട് കാരണം ചില ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തൊഴിലവസരങ്ങളിൽ മാറ്റം വരാം കാരണം ആ ജോലി എടുക്കുന്നവർക്ക് എന്ത്യയ അപ്പൊ അവിടെ ജോലി ഇത്തരം യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യരായ അവരുടെ ജോലി അവിടെ നഷ്ടപ്പെടും. എങ്ങനെ തെറ്റായ വിവരങ്ങൾ പ്രജരിപ്പി അതുപോലെ തന്നെ സ്വകാര്യത ലംഘിക്കാനൊക്കെഎ ഐ എണ്ടായ്യിണ്ട് ദുരുപയോഗം ചെയ്യ പടാനും സാധ്യതുണ്ട് അതിനാൽ കൃത്മ ബുദ്ധി എന്ത് ചെയ്യാൻപറ്റില്ല ഉത്തരവാദിത്തത്തോടെയും ധാർമ്മിക മൂല്യങ്ങളയും ഉപയോഗിക്കേണ്ടതാണ് വളരെ അത്യാ അനിവാര്യമാണ്.
ഓക്ക
കാരണം മനുഷ്യബുദ്ധിക്ക് പകരം ഏ വെക്കാനല്ല കൃസ്ത്രിമ ബുദ്ധി വന്നിരിക്കുന്നത് മനുഷ്യനെ കൂടുതൽ ശക്തനാക്കാനും അതുപോലെ തന്നെ അവറെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുമാണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഇപ്പൊ മനുഷ്യന്റെ കരുണയും അതുപോലെ തന്നെ സ്നേഹവും വികാരങ്ങളും മൂല്യബോധവും യാതൊരു യന്ത്രത്തിനും പകരം വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഈ എ ഐ യിനെ കണ്ടുപിടിച്ചത് തന്നെ മനുഷ്യനാണല്ലോ അപ്പോ അതിന് പകരം വെക്ക ക്കന് കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ഏ ഐ മനുഷ്യന്റെ സഹായം മാത്രമാണ് ഒരിക്കലും എന്തല്ല യജമാനനായി മാറുന്നില്ല. അനെ ഇന്നത്തെ വിദ്യാർത്ഥികളായ നാമാണ് എന്ത് ചെയ്യുന്നത് നാളത്തെ ഈ ലോകത്തെ നയിക്കാൻ പോകുന്നു കാരണം അതിനാൽ ക്രിത്രിമ ബുദ്ധിയെ കുറിച്ച് നമ്മളെന്ത് ചെയ്യണം അറി വി നേടും അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് സമഅതിന് സമൂഹി സാമൂഹ്യ നന്മക്കായി ഉപയോഗിക്കയും ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു കടമ എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഏ മറ്റെന്തൊക്കെയാണ് നിങ്ങൾക്ക് എ ഐ നെ കുറിച്ച് പറയാനുള്ളത്.
ആഹ അതെ അതെ എ ഐനെ കുറിച്ച് പറയുമ്പോ പ്രധാനപ്പെട്ടും പറയേണ്ട ഒരു കാര്യമാണ് അത് ഏ അത് കാരണം മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കില് ഈ ഒരു സമുദായത്തിന് സമൂഹത്തിന് ഒരു പ്രകൃതിക്ക് പരിസ്ഥിതിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികള് അതേപോലെ തന്നെ എ എ യുടെ ദോഷഫലങ്ങള് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം, എ ഐ നമ്മള് തന്നെ നിർമ്മിച്ചെടുത്തതാണ്. പറഞ്ഞതുപോലെ തന്നെ മനുഷ്യര് നിർമ്മിച്ചെടുത്ത് മനുഷ്യനൊ ഒരു വിനയായി തീരുന്ന രൂപത്തില് എ ഐ മാറും മാറാൻ സാധ്യതയുള്ളരു ഏ ഒരു രൂപത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കില് എ ഐ യുടെ പ്രധാന ദോഷം ദോശമെന്നു പറയാൻ പറ്റൂല ഏ പ്രധാനപ്പെട്ട ദോഷങ്ങളിലൊന്നാണ് തൊഴിലവസരങ്ങള് പരമാവധി കുറെ കുറയുന്നതിനുള്ള കാരണമായി മാറാത് മുമ്പ് മനുഷ്യര് ചെയ്തിരുന്ന പല ജോലികളും അതില് പ്രധാനപ്പെട്ട ജോലികളിലും മാറ്റം വരാൻ സാധ്യതയുള്ളത് ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെയുള്ള അതെല്ലാം തന്നെ എ ഐ ക്ക് വളരെ സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുറേ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും കൊറേ ആളുകള് തൊഴിലില്ലാതെ അലഞ്ഞ് നട ക്കാനും അതേപോലെ തൊഴിലില്ലായ്മ അധികച്ചൊണ്ട് സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് താറുമാറാക്കുന്ന അല്ലെങ്കി മനുഷ്യ ജീവിതത്തെ കുടുംബ ജീവിതത്തെ സാമൂഹിക ജീവിതത്തെ എല്ലാം അത് താറുമാറാക്കുന്ന രീതിയില് പോവാനുള്ള സാധ്യതയുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു ദോഷമായിട്ട് ഞാൻ കാണുന്നത് മറ്റ് ഏഹ് അങ്ങനെ രണ്ടാമതായിട്ട് ഏഹ് ഈ എ ഐ കാരണം നമ്മുടെ മനുഷ്യന്മാർക്ക് അല്ലെങ്കില് ഈ സമൂഹത്തിനുള്ള ദോഷമായി കണക്കാക്കുന്നത് ഈ എ ഐ ഇത് പ്രവർത്തിക്കണങ്കില് കൊറേ വിവരങ്ങള് ആവശ്യമാണ് കൊറേ ഡേറ്റകള് കൊറെ വിവരങ്ങള് ആവശ്യമായി വരുന്നുണ്ട് അവര് വ്യക്തിഗത വിവരങ്ങളും അതേപോലെ സ്വകാര്യ വിവ വിവരങ്ങളുമെല്ലാം ഇതിന് ശേഖരിക്കുന്നുണ്ട് ഇതെല്ലാ തന്നെ സൃഷ്ടിക്കുന്നത് വലിയ ആശങ്കയാണ് ഏഹ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് വരെ കടന്ന് ചെന്ന് വിവരങ്ങള് ശേഖരി ക്കുന്ന രീതി ഏ ഐ ക്കുണ്ട് നമുക്കറിയാം നാം ഏതൊരു ഏഹ് ഏതൊരു ചാറ്റ് ബോട്ട് ജമനി ആയിക്കോട്ടെ ചാറ്റ്ജിപിറ്റി ആയിക്കോട്ടെ അതിലൊക്കെ നമ്മളെ കുറിച്ചിട്ടുള്ള ഓർമ്മകള് അവര് സേവ് ചെയ്ത് വെക്കും ആ ചാറ്റ് ബോട്ടുകളൊക്കെ നമ്മളെ കുറിച്ച് നമ്മളെ മുമ്പ് എന്തൊക്കെയാണ് ചോദിച്ചത് അല്ലെങ്കില് നമ്മള് ചോദിക്കുന്ന കാര്യങ്ങളൊക്ക എന്തൊക്കെയുണ്ട് അവനെന്താണ് അവരുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കത് ഓർത്തു വെക്കുന്നുണ്ട് ഈ ഓർത്തു വെക്കുന്നത് കൊണ്ടുള്ള ഏഹ് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതവര് അവരുടെ ഏഹ് ഓഹ് ഉന്നമനത്തിനുവേണ്ടി അല്ലെങ്കിൽ ഓരോ എ ഐ ചാറ്റ് ബോട്ടിന്റെയും ഉയരത്തിന് വേണ്ടി അവര് ഉപയോഗിക്കുകയാണെങ്കില് ഇതൊരു പ്രശ്നമാണ് കാരണം അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് എ യൂണ്ട മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് എ ഐ കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഏഹ് ദോഷമായിട്ടും ഉപയോഗിക്കാം ദോഷമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം തെറ്റായ വിവരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതേപോലെ തെറ്റായ വിവരങ്ങൾ സൃഷ്ടിച്ചതിനു ശേഷം പ്രചരിപ്പിക്കാനും സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്ക നും എല്ലാം ഈ എ ഐ കൊണ്ടു പറ്റും അതേപോലെ ഈ ഐ യുടെ മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്
അതെ തീർച്ചയായും ധാരാളം ഏഹ് ഏഹ് ബെനഫ ഏഹ് ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിന് മറു വശത്തായിട്ട് ഉപദ്രവങ്ങളും ഉണ്ട് എന്നുള്ള സത്യമാണ് കാരണം കൃത്യമൂ ഒരു യന്ത്രത്തിന്റെ കൈ മാത്രമാണ് അത് മനുഷ്യന്റെ സ്വപ്നങ്ങളെയും അതുപലെ തന്നെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ഈ ശക്തിയോടെ എന്തേലും വിവേകത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് കഴഞ്ഞാൽ എന്ത് വരും കാലം കൂടുതൽ എന്ത മനോഹരവും അതുപോലെ തന്നെ സുരക്ഷിതവും സമൃദ്ധവുമാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാ ക്കുന്നത് കാരണം മനുഷ്യനും കൃത്രിമ ബുദ്ധിയും കൈകോർക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്കാണ് ലോകം മുന്നേറണ്ടെ ആ മാറ്റത്തിന്റെ ഒരു ഭാഗമാവാനും അറിവോളെ മുന്നേറാനും നന്മയുള്ള ഒരു ഭാഗം സൃഷ്ടിക്കാനോ എന്താണ് നമക്കിപ്പേ ഒരുമിച്ച് പ്രവർത്തിക്കാം അല്ലെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പാട് പറയാനുണ്ട് നമുക്ക് അത് മറ്റൊരു കോളിലൂടെ പറയാം അല്ലെ
അതെ മറ്റൊരു കോളിലോടെ പറയാം
ആഹ ഓക്കെ ശരിയാ...
ശരിയാണ്..